ലൊ ഹലോ ഹലോ ആ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളോ
മ് ഞാൻ വിളിച്ചതേ നിങ്ങള് ടൂറിന്റെ ടൂർ പ്രോഗ്രാമൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എങ്ങനെ ഓഫീസ് ഒന്ന് നടത്തുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് പ്പതിനെ കുറിച്ച് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളരു ട്രി പ്പ് പ്ലാൻ ചെയ്യുന്നതായ്
ആ ഓക്കെ ഓക്കെ നടത്തുന്നു നടത്തുന്നുണ്ട് നമ്മള അതിനകത്തൊ ഒരു ആഡ് കൊടുത്തിട്ടും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം അപ്പ ഏത് ഏതിനെ കൂടെ കണ്ടത് ആഡ്
ആടഡ് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാ വഴി കണ്ടതാണെന്ന് തോന്നുന്നു എൻറെ ഓഫീസിലെ ഒരു വേറൊരു സ്റ്റാഫാ കണ്ടത് കണ്ടിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞ് അത് നേരത്തെയും അവരുടെ ഓഫീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് ന നല്ലതാണെന്ന് തോന്നുന്നു നമുക്ക് പിന്നെ അവരുമായിട്ടൊന്ന് കോടാക്ട് ചെയ്ത് നോക്കാം
ഓക്കേ എത്ര പേരാണ് എത്ര പേരാണ് ടൂറിനേക്ക്
ടൂറിലേക്ക് ഞങ്ങള് ഉദ്ദേശം ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാവും
ഓക്കെ നിങ്ങടെ മനസ്ൽ രു ഡെസ്റ്റിനേഷനോ വല്ലോ ഉണ്ടോ
ഇല്ല ഞങ്ങളിപ്പോ ഒരു പിന്നെ കുളു മണാലി അങ്ങനെ ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് മണാലി പിന്നെ നിങ്ങളെ എവിടെയൊക്കെയാ അങ്ങനെ അതിനെ സൊ പിന്നെ അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാ ഒരു പിന്നെ ഫൈവ് ഡെയ്സ് അല്ലെങ്കിൽ സിക്സ് ഡെയ്സൊക്കെ ഉള്ളതിന്റെ ആ അത്ര അത്രയല്ല പ്രോഗ്രാാം ഉണ്ടോ അഞ്ച് ആറ് ദിവസത്തെ പ്രോഗ്രാമിൻന്റെറെ ഒക്കെ ഉണ്ടല്ലോ ഉണ്ടായിരിക്കുവല്ലോ അല്ലേ
ആ നമുക്ക് വരുന്നത് ഫുള്ള് ഓൾ ഓവർ വേൾഡ് നമ്മൾ ചെയ്യാറുണ്ട് അയ്നത് ചിലര് പാക്കേജയിട്ടാണ് ഒന്നെങ്കിൽ ഒരു കൺട്രി മാത്രമായിട്ടുള്ളത് അല്ലെങ്കി അഞ്ചാറ് കൺട്രി ഉള്ളത് പിന്നെ ഇന്ത്യയിൽ തന്നെ പല പല ഡിഫറൻസ് സ്റ്റേറ്റുകളുള്ളത് ഇൻ കേസ് കേരളത്തിൽ ഫുള്ളായിട്ട് ഒരു പാക്കേജ് ഉണ്ട് കേരളത്തിലെ വടക്കൻ സൈഡ് തെക്കൻ സൈഡ് എന്ന രീതിയിലായി ട്ടും പാക്കേജ്സ്ണ്ട് പിന്നെ മൗണ്ടനീറിങ്ങ് ട്രക്കിംഗ് എക്സ്പീരിയൻസിൻന്റെ പാക്കേജസ് ഉണ്ട്. പിന്നെ സതേൺ സ്റ്റേറ്റ്സ് അങ്ങനെയുള്ള പാക്കേജസ് ഉണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അസാം മേഘാലയ ആ ഒരു റീജ്യനുകളിലട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിമാലയവും. റീജിയൻസ് അങ്ങനെയുള്ള റീജിയൻസ് ഉണ്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ പ്രയോറിറ്റി നമ്മുടെ പ്ലാൻസ് പറയുയാണെങ്കിൽ ഒരുപാട് നമ്മള് പറയണ്ടെ ഓരോ സ്റ്റേറ്റ് യൂണിയൻ ടെറിറ്റ്റിയ അനുസരിച്ച് ങ്ങനെ നൊ പറഞ്ഞ് പോണ്ടിവരും നിങ്ങളുടെ പ്രയോറി. റ്റി എങ്ങനെയാണ് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയി പറഞ്ഞ. നമുക്ക് അതിനനുസരിച്ച് ചാർട്ട് ചെയ്ത് ഏഹ് ദിവസം നമുക്ക് അതനുസരിച്ച് ചാർട് ചെയ്തെല്ലാം ശരിയാക്കിയിട്ട് പറയാം
ഉം ഈ ഔട്ട് ഓഫ് ഇന്ത്യ ഒരു സാമാന്യം ഒരുമാതിരി വല്യ റേറ്റ്ല്ലാതെ ഒരു അഞ്ച് ആറ് ദിവസത്തെ പ്രോഗ്രാമൊ ക്കെ ഉള്ളതിന് എന്തോ ചാർജ് ആകും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഇന്ത്യ.
ഔട്ട് ഓഫ് ഇന്ത്യ നമുക്ക് വരുന്നത് ഹ് മലേഷ്യ സിംഗപ്പൂർ പാക്കേജസ് ഉണ്ട്. പിന്നെ അറബ് നേഷൻസിന്റെ പാക്കേജസ് ഉണ്ട് പിന്നെ യു എ സി ലോട്ട്.
മലേഷ്യ സിംഗപ്പൂർ എത്ര രാ എത്ര ദിവസത്തെയാ?
നമുക്ക് വരുന്നത് പതിനഞ്ച് ദിവസാ
അത് പതിനഞ്ച് ദിവസം അത് ദിവസം കൂടുതല. ഈ ഒരു അഞ്ച് ആറ് ദിവസം ഒക്കെയുള്ള ഇതിന്റെ പ്രോഗ്രാം എങ്ങനെയാണ്? അത് ഔട്ട് ഓഫ് ഇന്ത്യയിൽ വരോ? അത് കാരണം. ദിവസം കൊറവല്ലേ അന്നേരം.
നമുക്ക് അഞ്ച് ആറ് ദിവസം കൊണ്ട് ഫുള്ള് കവർ ചെയ്ത്. വരാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ഷെഡ്യൂൾ ചെയ്യാൻ പാടാണ്. പക്ഷെ ഇപ്പ അഞ്ചു ദിവസം ആ ആ സ്ഥലത്ത് സ്. സ്റ്റേ ചെയ്തിട്ട് എന്നെച്ചാ നമ്മൾ അഞ്ചാം തീയതി രാവിലെ അവിടെ ചെന്നാ പറയോ ഒന്നാം തീ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞൽ അഞ്ചാം തീ വൈകുന്നേരം നമുക്ക്. തിരിച്ച് കേറുന്ന രീതിൽ ണ്ടാവും. പിന്നെ എല്ലാം ജസ്റ്റ് പ്ലാനിങ്സ് ആണ് ഫ്ലൈറ്റിന്റെ. ഏഹ്. അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടൊരു കാര്യം പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ. അറബ് നേഷൻസിൻന്റെറത് ഏഹ് ഉണ്ട് നമുക്ക് ദുബായിലേക്കൊരു ട്രിപ്പുണ്ട് അത്. ഏഹ് അഞ്ചല്ല മിക്കവാറുംഎല്ലാം കൂടെ ചെയ്ത്. ഏഹ് എട്ട് ദിവസത്തേക്കാണ് വരുന്നത് ഒരാഴ്ച. ഏഹ് അപ്രോക്സിമേറ്റ് ഒരു ആറ് ദിവസം ഫുള്ള്.
ആഹ് ആറ് ദ് ആറ് ദിവസം എട്ട് ദിവസം ആയാലും കൊഴപ്പന്നുല്ല.
ആഹ് ഓക്കെ എന്നാ പിന്നെ അത് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യ ഇവിടുന്ന്. ഏഹ് ഒരു കോൾ ബാക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം മേ എത്ര പേരാണ് നിങ്ങൾടെ. ഏകദേശം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് പറയുന്നേ.
ബഡ്ജറ്റ് ഒന്നും നമുക്ക് വല്ല്യ പ്രശ്നല്ല. ബഡ്ജറ്റിനെ കുറിച്ച് അതിനെ കുറിച്ച്. ഡീറ്റെയിൽസൊക്കെ ഞാൻ സംസാരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങള്. നിങ്ങൾടെ ആൾക്കാർ ഇതിന്റെ ഡീറ്റെൽസായിട്ട് സംസാരിക്കുന്ന. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാ അപ്പം അവര് ഒന്ന് സം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ.
ഓക്കെ ഞാൻ തിരിച്ചൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്യാം. ഈ നമ്പർ ഞൻ കൊടുത്തി. ട്ട് നിങ്ങളുടെ റെസ്പോൺസ് പതിനഞ്ച് പേരല്ലേ പറഞ്ഞത്
ആഹ്
അതെ പ്പ അയിനകത്ത് കുട്ടികള് സ്ത്രീകളെത്ര കുട്ടികളെത്ര ആഹ് പുരുഷന്മാരെത്രാന്നുള്ള ഒരു കണക്കുപറയാൻ പറ്റുവോ
അത് കുട്ടികളൊന്നുണ്ടാവില്ല. സ്ത്രീകളും പുരുഷന്മാരുണ്ടാവും അത്. നമ്മള് ഓഫീസി നമ്മളതിൻ്റെ കണക്കെടുക്കണേ എങ്കിലേ അഹ്പറയാൻ പറ്റത്തുള്ളൂ എത്ര സ്ത്രീകളുണ്ട്
ഓക്കെ നമുക്ക് നമുക്ക് വരുന്നതെന്നുപറയുന്ന നമ്മള് ഔട്ടർ ഇന്ത്യ ആകുമ്പ നമ്മൾ വേറൊരു പാർട്ടീസ ആട്ട് കൊളാബറേഷൻസാണ് ചെയ്യുന്നത് നമ്മളിവിടെ നിക്കറ്റ് ടൽ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ്സഹിതം എയർപോർട്ടീന്ന്ടാക്സിയുംഅവിടെയും ഇവിടെയും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനു ശേഷം അവിടുത്തെ കറക്റ്റ് ഹോസ്പിറ്റാരാണെങ്കിൽ എത്ര പേരാണെന്ന റിയേനു ശേഷം നമുക്ക് ഒര് റൂ ട്ട്ഫിക്സ് ചെയ്യണം. റൂട്ട് ഫിക് സാ യേ നു ശേഷം ആഹ് നമ്മളവിടുന്ന്പോ ചെന്നവരുമായിട്ട് കറക്റ്റായിട്ട് സംസാരിച്ച് എങ്ങനെയാണ് ആഹ് ഇതിന്റെ രീതി ളൊക്കെ ഒന്ന് കഴിഞ്ഞതിനു ശേഷം നിങ്ങളെയറിയിക്കണം അത് നിങ്ങക്ക് ഓക്കെയാണെങ്കിൽ നമുക്ക് അതുമായിട്ടുമുന്നോട്ടു പോകാം. അതിനകത്തൊരു കോൾബാക്ക് ഞാൻ അറേഞ്ച് ചെയ്യിപ്പിക്കാം ആഹ് യിപ്പംബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ജസ്റ്റിപ്പൊ തന്നെയങ് പറഞ്ഞോളൂ
ഉം ഇതിന്റെ എങ്ങനെയാണിതിന്റെ പിന്നെ മറ്റുള്ള എക്സ്പെൻസൊക്കെ കാരണം പ്പോ നമ്മള് എയർപോർട്ടിൽ പോകുന്നതു അവിടുന്ന് എടുക്കുന്നതും പിന്നെ നമ്മളവിടെ ചെന്നുസ്റ്റേ ചെയ്യുന്നൊരാൾക്കും. അക്കോമഡേഷനും വിസായുടേതും അതെല്ലാം ഇൻക്ലൂഡിംങ്ങല്ലേ
ആഹ് എല്ലാം ഇൻക്ലൂഡിംങ്ങായിട്ടായിരിക്കും നമ്മള് ഏഹ് പറയുന്നത് അപ്പൊ അതുപിന്നെയതിന്റെ റിലേറ്ററായിട്ടുള്ള വ്യക്തിയുണ്ട്. ഞാനല്ലാ കോർഡിനേറ്റുചെയ്യുന്നത് നമുക്ക് കാൾബാക്കും ഇങ്ങനെ ബേസ് കുറച്ച് ബേസിക് ഡീറ്റെയിൽസുംപ്രൊവൈഡുചെയ്തു മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടിയുടേതിനായിട്ട് ഇവിടുത്തെ എക്സിക്യൂ ക്യൂട്ടീവ്‌, വിളിച്ചുസംസാരിക്കും. നമുക്ക് എന്താ എന്തായാലും ഉൾ ഉൾപ്പെടുന്നത് ഫുൾഏറ്റു ഇസഡ് കാര്യങ്ങൾ ഉൾപ്പെടും. പിന്നെ നിങ്ങൾക്കെന്തെങ്കിലും പർ പർചേസുകളൊക്കെ യുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ലഗേജിന്റെ കാര്യത്തിലായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെക്ക്, ചെക്ക് ചെയ്ത് എല്ലാം.. കംഫർട്ടബിൾ ആക്കിയതിനുശേഷം ആയിരിക്കും നമ്മള്ഓക്കെയാക്കി വിടുക. ലഗേജിനും ഏ... ഇപ്പൊ നിങ്ങൾക്ക് എയർപോർട്ടിൽഎവിടാണ് നിങ്ങളുടെലൊക്കേഷനെന്നുപറഞ്ഞാ ആ പിക്കപ്പ്ചെയ്യാനായിട്ടും വാൻ വരുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റേറ്റായിരുന്നു നമ്മള് ആദ്യം തന്നെപറഞ്ഞത്.
ഉം.. ഇൻക്ലൂഡിംഗ്, ഇൻക്ലൂഡിംഗ് ഫുഡ്
ആഹ്.. ഫുഡ് നമുക്ക് ഇൻക്ലൂഡിംഗാണ് നമ്മള് മറ്റുള്ളവരോട് കൊളാബറേഷൻ ചെയ്തുവക്കുന്നതു കൊണ്ട് അവരാണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്യുന്നത്, അത് നിങ്ങൾക്കെന്താണ് വേണ്ടത് എന്ന് മെനുനിങ്ങൾ പറയുവാണെങ്കിലത് ഡിഷ്പ്രിപ്പയറല്ലാ നമ്മ
ഉം...
ഇഷ്ടത്തിനാണുവിടുന്ന തെങ്കിൽ നമ്മള് നേരത്തെ തന്നെ തന്നെ എന്താണ് ഓരോ സ സമയത്തും ഉള്ളതെന്നു നമ്മള് പറയാൻ വേണ്ടി ഇതു നിങ്ങൾക്കിഷ്ടം വേണെങ്കിൽ അല്ലെങ്കിൽ സ്കിപ്പുചെയ്യാം ഒരിഷ്ടം പറയാം, അതെല്ലാം അറിയാം ച്ചിട്ട് നമ്മൾ എല്ലാം ഇത്രയ സൈൻ ചെയ
അക്കോമൊഡേഷൻ ലെവലൊക്കെങ്ങ എങ്ങനെ സ്റ്റാർ സ്റ്റാർ ഹോട്ടലിലാണോ കൊടുക്കുന്നെ
ഫൈവ് സ്റ്റാർ ആയിരിക്കും പിന്നെ നിങ്ങളുടെ സൗകര്യ നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനാണെന്ന് പറഞ്ഞാ നമ്മളത അനുസരിച്ച് മാറ്റിയ കുഴപ്പം ഫൈവ് സ്റ്റാർ വേണ്ട ഫോർ സ്റ്റാർ മതി എന്താണെങ്കിലും ചെയ്തു തരാം നമ്മള് പറയുന്നത് ഫൈവ് സ്റ്റാറിലാണ് പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യായിപ്പ എക്ക ഫ്രണ്ട്ല ആയിട്ട എന്തങ്കിലും വേണെങ്കിൽ അതും
അക്കോമഡേഷൻ ഫൈവ് സ്റ്റർ ലെവല്തന്നെ വേണം അതിനകത്ത് അതിനകത്ത് കൺസെഷനൊന്നും ഇല്ല അക്കോമഡേഷ വ്സ്റ്റാർ തന്നെ വേണം പിന്നെ അപ്പോൾ നിങ്ങളൊരു ഒരു പിന്നെ അതിന്റെ കോർഡിനേറ്ററെ കോർഡിനേറ്ററൊന്ന് വിളിച്ചിട്ട് പിന്നെ പുള്ളിന്ന് കോൾ ബാക്ക് ചെയ്യാൻ പറ
ആ കോർഡിനേറ്റർ വരും ഇപ്പം നിങ്ങളുടെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മള് വന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുന്നതാണ് ഒരു കോൾ ബാക്കിനേക്കായിക്കുള്ളേ കോൾ ബാക്ക് ഉണ്ടാവും അതിനു ശേഷം നമ്മുടെ എക്സിക്യൂട്ടീവ് വന്നിട്ട് ഫുൾ പ്ലാന് എക്സ്പ്ലെയിൻ ചെയ്തിന ശേഷം അതിനു ശേഷം നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ റെക്കമെൻഡേഷൻസും പറഞ്ഞതിനന് ശേഷം അതനുസരിച്ച് മാറ്റം വരുത്തിയത് ഒന്നുക അവതരിപ്പിക്കും എന്നിട്ടാണ് നമ്മൾ പോയിട്ട് സൈൻ ചെയ്യത്തുള്ളൂ പിന്ന ഒഫീഷ്യൽ പേപേസും വിസ പാസ്പ് പ്രോസസിംഗസ് ടിക്കറ്റ് എല്ലാം ചെയ്തതിനന് ശേഷം മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ
ഉം അതിപ്പ നമ്മള്.. ഡീറ്റെയിൽസ് എന്താ പാസ്പോർട്ട് മാത്രം മതിയാവുല്ലോ
ആ മതി മതി നിങ്ങൾ ക്ക് ഇപ്പം പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കുറച്ച് പേപ്പേഴ്സൂടെ വേണ്ടി വരും ഞാൻ ഉദ്ദേശി ആ ഓക്കെ പിന്നെ ഇപ്പം എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകളെന്നുള്ളത്
ആ അത് ഞാൻ ഓഫീസിലേ ഓഫീസില് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങള എക്സിക്യൂട്ടീവ് വിളിക്കല്ലോ ആ വിളിക്കുന്ന സമയത്ത് പുള്ളിക്ക് ബാക്കിട്ട റ്റെൽസൊക്കെ ഞാ പുള്ളിക്ക്‌ കൊടുക്കാം
ആ ഓക്കെ പുള്ളി നേരിട്ട് വരും ഫോണീകൂടെ പറയുന്നതിനെക്കെല്ല നേരി ട്ട് വന്ന് പുള്ളിയെല്ലാം
ആഹ് ആയിക്കോട്ടെ നേരിട്ട് നേരിട്ട് വന്നോട്ടെ കുഴപ്പമില്ല
ഓക്കേ ഓക്കെ
അപ്പൊ അതൊന്ന് അറേഞ്ച് ചെയ്യോ ഒക്കെ
ആ ഓക്കെ ഓക്കെ അത് ഒരു ഫോർ ഡേയ്സിനുള്ളിൽ എക്സിക്യൂട്ടീവ് നിങ്ങളെടുത്ത് ത്തുന്ന രീതിൽ ഞങ്ങ കോർഡിനേറ്റ് ചെയ്തേക്കാം. അതിന് മുമ്പ് ഒരു കോൾ ബാക്ക് എന്തായാലും നാളെ ഉണ്ടാവും
ഓക്കെ താങ്ക് യൂ
ഓക്കെ ശരി താങ്ക് യു